ന്നില്ലേ ഹലോ കേൾക്കുന്നില്ലേ
കേക്കുന്നില്ല
ഇപ്പോളോ ആഹ് എന്താണ് താങ്കൾടെ വിവരങ്ങള് സുഖല്ലേ
വളരെ സുഖമായി പോവുന്നു ജീവിതം ഇപ്പോൾ നല്ല രസമുള്ളതായും വളരെ മനോഹരമായും അനുഭവപ്പെടുന്നു
ഓ അനുഭവപ്പെടുന്നുള്ളൂ ജീവിക്കുന്നില്ലേ വളരെ ആസ്വാദനകരമായി
ആഹ് ജീവിതം ഒന്നല്ലേള്ളൂ അപ്പ ജീവിതം ആസ്വാദരയമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ അർത്ഥങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളായും മറ്റുമായും കഴിച്ചുമെല്ലാം ആർമാദിക്കുകയാണ് ഞാനിപ്പോൾ എന്റെ ജീവി സത്യം
ഓക്കെ താങ്കൾ ഈ ജീവിതത്തിൽ ഏഹ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചു എന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്
ഭക്ഷണം പറയുമ്പോണ് ഇപ്പോൾ നമ്മള കേരള ഭക്ഷണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബിരിയാണിയോളം വരുന്ന ഒരു ഭക്ഷണം വേറൊന്നില്ല കേരളത്തിൽ കാബേരിയും മധുഹൂത്ത് മജ്ബൂസ് അങ്ങനെ പല റൈസുകളായിട്ട് പല വിഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ബിരിയാണി നിർമ്മിച്ച അല്ലെങ്കിൽ ബിരിയാണി സൃഷ്ടിച്ച ഒരു ക്ലാസ് ആൻഡ് അതുപോലെന്നെ ബിരിയാണി നിർമ്മിച്ച ഒരു ഒരു ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ അതിനേക്ക് ഒന്നിനും യെത്താൻ കഴിഞ്ഞിട്ടില്ല എന്താണ് താങ്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്
നമ്മൾ അറേബ്യൻ വിഭവങ്ങളൊക്കെ അണ്ട്‌ മാറ്റി നിർത്തിയാൽ നല്ല കു ട്ടൻ ബിരിയാണി അതാണ് ഏറ്റവും ഫേവറേറ്റ് സാനം അതിനോട് മുട്ടി നിൽക്കാൻ പ റ്റിയ ഒരു ബിരിയാണി വേറെ ഇല്ല പക്ഷേ ബീഫ് നല്ലൊരു ബീഫ് എളയെ ബീഫ് വെച്ചിട്ടുണ്ട ക്കാണെങ്കിൽ ഏകദേശം ആ ഒരു ലെവലി നമുക്ക് കിട്ടും
അത് ശരിയാണ് നല്ല ബീഫ് ആണെങ്കിൽ എനിക്കിഷ്ടം നല്ല ലഗോൺ ബിരിയാണി അതിന്റ കൂടെ കഴിക്കാൻ കൊറച്ച്നല്ല കറുപ്പിച്ച നല്ല കുറുകിയ എളയ ബീഫ് ഇണ്ടല്ലോ അതാണ് എക്ക് താല്പര്യംസാ ഒരു ഒരു ചിക്കൻ ബിരിയാണി ഫാനാണ് ബീഫ് വരട്ട് ഇത് കഴിച്ചാൽ കിട്ടുന്ന ഒരു ഒരു ഒരു ഉഫ് ഒരു സ്വർഗം കണ്ട ഒരു സുഖമാണ് ഇത് കയിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ് മട്ടനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം
മട്ടൻ എന്ന് പറഞ്ഞാൽ കുട്ടനാണ് കുട്ടനും മട്ടനും ചേർന്നാൽ പിന്നെ ഒരു കിടിലൻ കൂട്ടുകെട്ട് തന്നെയാ കുട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞ അതിങ്ങനെ
നമ്മളാ വെ വെന്ത ബീഫിങ്ങനെ കയ്യ് സോറി കുട്ടനിങ്ങനെ കയ്യില് എടുക്കുമ്പോ ആഹ് ഒരു ഒന്ന് അമർത്തുമ്പോത്തിനങ്ങന നെടിഞ്ഞു പോണം ഹെ ഈ സോഫ്റ്റ് ആൻഡ് ജ്യൂസി നല്ല ആയിമ്മങ്ങനെ ഇങ്ങനെ ഒലിച്ചിറങ്ങണം അത്രിം മയമുള്ളതായിരിക്കണം എന്നിട്ട് അതും കൂട്ടിയിട്ട് ആ തൈരുങ്ങട്ട് ഒരു പിടിയങ്ങട്ട് വായ്ക്ക് വെച്ചാൽ ആഹ് സ്വർഗം അജ്ജാദി ഐറ്റം ആഹ്
സത്യമാണ് സത്യം എന്റെ അഭിപ്രായത്തിൽ മട്ടനോളം ഓവർ ഹൈപ്പഡ് ആയിട്ടുള്ള ഒരു ഫുഡില്ല എന്നാണ് ഞാൻ പറയാ കാരണം ഞമ്മുക്ക് ഒരു മട്ടൺ മന്തി കഴിക്കുകയാണെങ്കിൽ അതിന് നാനൂറ്റി അയ്മ്പതോളം രൂപ കൊടുക്കണം അതേ മറിച്ച് മട്ടൻ എന്തിനാണ് ഇത്ര നല്ല അതിന്റെ ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അതിനുമാത്രമുള്ള ടേസ്റ്റ് ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാര്ക്കും ഇത്ര ഓവർ ഹൈപ്പഡ് ആയത് മട്ടൻ
അത് താങ്കൾക്ക് തോന്നുകയാണ് ഓവർ ഹൈപ്പഡാണന്ന് കാരണം എന്തന്ന് വെച്ചാല് മട്ടന്റെ ആരോഗ്യപരമായ ഗുണങ്ങളും ഏഹ് കാര്യങ്ങളും അതുപോലെ അതിന്റെ ടേസ്റ്റ് അതിൻ്റെ യഥാർത്ഥമായ ആ ഒരു രുചി മനസ്സിലാ കിയാലുണ്ടല്ലൊ മോനെ പിന്നെ മട്ടനോള എനിക്ക് ഇഷ്ടമുള്ള വേറെ ഒരു വിഭവം ഉണ്ടാവില്ല പക്ഷേ മട്ടന്റെ മെയിൻ പ്രശ്നം കൂടുതൽ ആളുകളായി താല്പര്യപ്പെടാത്തതിന്റെ കാരണം എന്താ വെച്ചാല് മട്ടന് ഒരു ചൂരുണ്ട് അ ഒരു സ്മെല്ല് അത് നമ്മക്ക് ഈ മസാല ഇല്ലാതെ മട്ടൻ കിട്ടിയല് ഏ തിന്നല് കുറച്ച് പ്രയാസമാണ് കുറച്ച് മനക്കരുത്തുള്ളവർക്ക് അത് തിന്നാൻ കയിയുള്ളൂ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നല്ല മട്ടൻ സൂപ്പ് കിട്ടിയാലേ ഞൻ മട്ടൺ സൂപ്പൊക്കെ കുടിക്കും കാരണം മട്ടൺ സൂപ്പിൽ വല്ലാതെ മസാലകൾ ഉണ്ടാവില്ല അപ്പൊ റോ
അതെ അതെ
ത്റെ ആ ഒരു സ്മെല്ലും ചായക്ക് കിട്ടും അത് കഴിക്കണം എന്നുണ്ടെങ്കില് കൊറച്ചൊരു ശാരീരി അല്ല മനസ്സിന് കുറച്ച് കട്ടി വേണം ഏ കാരണംച്ചേലവലക്ക് എന്ത്‌ ചെയ്യൂല അതിന്റെ സ്മെല്ല് അതിറെ മണം പറ്റൂല പിന്നെ അതേപോലെ കഴിച്ചു കഴിഞ്ഞാല് കയ്യുമ്മല ആയി കഴിഞ്ഞാൽ ഒരു ഒട്ടലായിരിക്കും വേറെ അത്രയും കണ്ടന്റ് ആണ അതില് ഏ
എന്നെ സംബന്ധിച്ചിടത്തോളം മട്ടന്റെ ചൂരവും മറ്റു കാര്യങ്ങളും ഒന്ന ഉണ്ടാക്കിയില്ല ഇങ്ങ അതിെ ബാധിച്ചില്ല ക്ഷെ എന്നെ ബാധിച്ച കാര്യന്താ അതിന്റെ ടേസ്റ്റ് ഒരിക്കലും ചിക്കന അല്ലെങ്കിൽ ബീഫിന്റെ ടേസ്റ്റ് ആയിട്ട് കിടപിടിക്കാൻ മാത്രമുള്ള ഒരു ടേസ്റ്റ് മട്ടൻ ഉണ്ട്ന്ന് എനിക്ക് വരെ തോന്നിയില്ല എന്ത് നല്ല രീതിയിൽ കുക്ക് ചെയ്ത മട്ടനാണെങ്കിൽ പോലും എന്തിനാണ് മട്ടനെ ജനങ്ങൾ ഇത്രയധികം പൊന്തിച്ച് നടക്കണ എന്നുള്ളത് ഇന്ന്‌ ഒരു ചോദ്യ വിഷയമായിത് തന്നെ കിടക്കാണ് ഞാൻ എറെ ജീവിതത്തിൽ താങ്കൾ പറഞ്ഞ പോലെ തന്നെ മട്ടൺ സൂപ്പ് കുടിച്ചിട്ടുണ്ട് സൂപ്പ് വളരെ മികച്ചതാണ് അത് കുടിക്കുമ്പോൾ തന്നെ ഒരു പത്ത് റെഡിബുൾ ഒരുമിച്ച് കുടിച്ച പോലുള്ള ഒരു ഒരു ആവേശം ഒരു ഇൻക്്രിതി ഒക്കെ ദേഹത്തു കേറും അതൊക്കെ ശരിയാണ് പക്ഷെ ആരോഗ്യപരമായ സവിശേഷതകൾ ഉണ്ടാവുമെങ്കിലും ഇത് അത് ഇതിന് മാത്രം സംഭവമാണോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട വിഷയം
താങ്കളുടെ ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ കാരണം നമ്മൾ ഓരോരുത്തരുടെയും ഒരു ഇഷ്ട ഇഷ്ടങ്ങൾ വ്യത്യാസം ഉണ്ടാകും അപ്പോ താങ്കളോട് ചോദിക്കാതെ ഇത്രമാത്രം ഓവർ ഹൈപ്പ്ഡ് ആയിക്കൊണ്ട് ല ഗോൺ ബിരിയാണി എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അറീല അതുപോലെയുള്ള ഒരു ചോദ്യമാണ് കാരണം എന്താെന്ന് വെച്ചാൽ ഇത് ഓരോരുത്തർക്കും ഓരോ ഉ താല്പര്യങ്ങളാണ് ഏ ചിലർക്ക് മട്ടനോട് പ്രത്യേകിച്ച് ചിലർക്ക് ബീഫിനോട്യക്ക താല്പര്യം ഏത് ബിരിയാണി കിട്ടിയാലും ഓരു കഴിക്കൂല അക്ക് ബീഫ് ബീഫ് ബിരിയാണി കിട്ടിയാൽ പിന്നെ ആഹാ അടിപൊളി എന്ന് പറയണ അങ്ങനത്തെ ടീമുകളുണ്ട് നല്ല ബീഫ് കിട്ടിയാല് ഈ ബീ
നത് വളരെ പ്രശ്നമാണ് കാരണം ഇപ്പൊ നമ്മള നാട്ടി പുറത്തുതന്നെ ബീഫ് എന്നുള്ള പേരില് എത്ര ആളുകളാണ് പശുവിനറത്ത് കൊടുക്കണന്ന്റിയോ പശു ഇറച്ചിയാണെങ്കിൽ ശരീരത്തിന് ഒരിക്കലും നല്ലതല്ലാത്ത അങ്ങാന പശു ഇറച്ചി ഞമ്മളെ പോലുള്ള ആളുകൾക്കൊന്നും ചെലപ്പംഗി എന്തേയ്യൂല മനസ്സിലാക്കാൻ കയ്യൂല പക്ഷെ കുറച്ച് വയസ്സൊക്കെ ഉണ്ട കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഒറ്റ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ പരിധിയിലുള്ള തെ മണതറിയണ്ണ്ടാവും എന്താ അതിലൊരു മഞ്ഞ നിറം ചിലപ്പോ അതിന്റെ ഉള്ളില് ഉണ്ടാവും അതിന് പശു ഇറച്ചി കൊടുത്ത് പറ്റിക്കുന്ന ആളുകളുടെ എണ്ണം പെരുകി വരുന്നത് തീർച്ചയായും ഇന്ത്യൻ മഹാരാജ്യത്ത് ഒരു വളരെയധികം ഒരു പ്രശ്നമായി നിക്കയാണ് ഗവൺമെന്റ് അതിനെന്തായാലും അഡ്രസ് ചെയ്ത് വേണ്ട പരിഹാരങ്ങൾ നിർമ്മിക്കണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാനുള്ളത്.
അതെ അതെ ഈ ഏഹ് പോത്തിറച്ചിക്കൊരു വേ മറ്റൊരു പ്രത്യേകത കൂടിയാണ് കൂടിയുണ്ട് കാരണം എന്താന്ന് വെച്ചാല് മേ പോത്തെറച്ചിക്കല്ല ഈ വെക്കുന്ന ആൾക്ക് ഭക്ഷണ ഉണ്ടാക്കുന്ന ആൾക്ക് കാരണം ചില ആളുകൾക്ക് ബീഫ് കൈയ്യ് അതായത് പോത്തിറച്ചില് കിട്ടിയാ അറിയാം. ഇതെത്ര വേവണം അതല്ലെങ്കിൽ എത്ര വെന്താലാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഇണ്ടാവാ. അതല്ലെങ്കിൽ ഈ പോത്തിറച്ചി ഈ സാധനം നല്ലതാണോ? ഏഹ് ഇത് നല്ല ഉറപ്പുള്ളതാണോന്നൊക്കെ അറിയാൻ കഴിയും.
ഉം മ്ഹ്
ആഹ് കാരണം എന്താ വെച്ചാല് ചില ബീഫ് ഞമ്മള് കൊടുന്നിട്ട് വേവി വേവിക്കണീൻ്റെ സമയം കൂടി അനുസരിച്ചായി ബലം വെക്കാൻ തുടങ്ങും ചില ബീഫുകള്. ആ ചിലതാണെങ്കില് ഏഹ് ഒരു ആവറേജ് വേവിക്കലാണെങ്കില് നല്ല സോഫ്റ്റ് ആയി കിട്ടണുണ്ട് ചിലത് വെന്താലും ഉടഞ്ഞ് പോണ രീതിയിലുള്ള ബീഫുണ്ട്. അപ്പോ അത്തരത്തില് ഈ വെക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ടാൽ ഇതിനെ പറ്റിയൊരു ധാരണയും ഏഹ് ഇത് കാ ഇതിനൊരു ഇത്
ബിരിയാണി ഉണ്ടാക്കാനും സ്ത്രീകളെക്കാനുമേ റ്റവും മികച്ചത് സത്യം പറഞ്ഞ ആണുങ്ങളാണ് കാരണം ആഹ് കോയീല് കോ കോയില് അത്രേ എല്ലാർക്കും കോയി അല്ലെങ്കിൽ ചിക്കന് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ച്ചും ബീഫ് അതേ പോലെന്നെ ബീഫ് ഹാൻഡിൽ ചെയ്യാന്നു പറഞ്ഞ അത് തന്നെ ഒരു എക്സ്ട്രാ ഒരു കയിവ് വേണം ആ കയിവില് സ്ത്രീകളിലുള്ളതു പോലെ ഇനിക്കിതുവരെ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ആണുങ്ങൾ തന്നെയാണ് ഒരു ഒരു മസ്കുലിൻ ക്കുള്ളത് ആണ്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നു
അതെ അതെ എനിക്ക് മറ്റൊരു ഫുഡില് അഭിപ്രായപ്പെടാനുള്ളത് നമ്മുടെ ന സാധാരണ നമ്മുടെ നാടുകളിലുള്ള വിഭവങ്ങള് അതായത് പുറത്തുനിന്ന് വന്നതല്ലാ ക്ക് വിഭവങ്ങള് നോക്കുകയാണെങ്കില് ഏറ്റവും നല്ല രസമുള്ളൊരു ഫുഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല തേങ്ങാച്ചോറും ബീഫ് കറിയും ഏഹ് അയിന് നല്ല ഉള്ളി നല്ല രസാണ് അത് കഴിക്കാന് ഏഹ് വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളി വിട്ട് വന്നിട്ട് അങ്ങട് കഴിച്ച അതിലൊരു പപ്പടം ഉണ്ടെങ്കില് ഉഷാറായി.
ൻ്റെ അപ്പൂപ്പന്റെ നിങ്ങളിങ്ങനെ പറയുമ്പോ എനിക്കെന്റെ ചെറുപ്പകാലാണ് ഓർമ്മ വരണത്. കാരണം വീട്ടിൽ നിന്ന് പോയി പള്ളി വെള്ളിയാഴ്ച പള്ളി പോയി കഴിഞ്ഞ് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്ക പോയി തിരിച്ചുവരുമ്പോൾ വീട്ടിൽ തന്നെ പാചകം ചെയ്തിട്ടുള്ള തേങ്ങാ ചോറും ആ ഒരു ഇറച്ചി കറിയും അതുപോലെ തന്നെ ഒരു കട്ടൻ ചായ കൂടെ സൈഡിലുണ്ടാവുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ട് സത്യം പറഞ്ഞാല് സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ ടൈറ്റാനിക് ഓടുകയാണ്. അതിന് മാത്രം വെള്ളം എന്റെ വായിലിപ്പം ഉണ്ടായിട്ടുണ്ടെന്നോണം ശരിക്കും താങ്കൾ മനസ്സിലാക്കാൻ വളരെ ഒരു ഒരു ഒരു നൊസ്റ്റാൾജിയ ഒരു അലയടിക്കയാണ്.
ഒരു ഇ ഇടുക്കി ഡാം തന്നെ താങ്കളുടെ വായില് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇടുക്കിയൊക്കെ ചെറുത് പെസഫിക് ഓഷ്യൻ. കാരണം ഇന്ന് രാത്രി ഞാൻ കഴിച്ചത് ഒരു മീൻകറിയാണ്. ഇതിന് മീൻകറിയന്ന് പറയാൻ പറ്റുമൊന്ന് പോലെ എനിക്ക് ഭയങ്കര ഇതാണ് കാരണം, അത് അത്രത്തോളം മോശം ഫുഡ ആയിരുന്നു. പേ ആ സമയത്താണ് താങ്കൾ തേങ്ങാച്ചോറും ഇറച്ചി കറിയും ഓർമ്മിപ്പിച്ചത്.
അഫ് സോറി സൂഹ്ർത്തെ. ശമിക്കണം, ഞങ്ങെ ഓർമ്മിപ്പിച്ച് കൊതിപ്പിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കും അതെ നമുക്ക് കഴിക്കാൻ ഇമ്പമുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് മാനസിക സമ്മർദ്ദത്തിന്റെ സമയത്ത് ഇതൊക്കെ ഈ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാർനാല് ഭയങ്കര ഒരു ഒരാശ്വാസാണ് ഏ പ പല ഇപ്പോഴും എൻ്റെ ഒരു ആശ്വാസം കാണാനുള്ള ഒരു വഴിയായിട്ട് ഈ മന്തിയൊക്കെ മാറിട്ടുണ്ട്. ഏ അതെത്രത്തോളം ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത്‌ അറിയില്ല. ഏതായാലും രക്ഷപ്പെടട്ടെ ഒന്നുമില്ലാതെ എന്ന് ഞാന് പ്രാർത്ഥിക്കാണ്. ഏ ഏതായാലും സമയം സമയം വളരെ വൈകിയിട്ടുണ്ട് ഓ ക്കെ.
പതെരേ ഒമ്പതേ മുക്കാല ആകുമ്പോൾ ഒരു ഹൗള് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിആണ്. അത്രയും ചെയ്ത് സത്യവിശ്വാസികൾക്ക് വ ശ്യക്തമായ രീതിയിൽ വുളൂഅടുത്ത് കാര്യങ്ങൾ ലക്ഷ്യമാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട്ന്നെ ആ എനിക്ക് പുറപ്പെേണ്ടണ്ട്
ഓക്കെ ശരി.
എന്നാൽ നമുക്ക് പിന്നീട് വിളിക്കാം.